ആഹ്, എന്നാ എടുക്കുവാരുന്നു?
ഞാൻ ദേണ്ടെ ഇവള് ഈ കൊച്ചാണ് ഓരോ കുരുത്തക്കേട് അപ്പ അതിനെ രണ്ട് വഴക്കൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കുവായിരുന്നു.
അയ്യോ പാവം, ഹ് ഹ് നാളെയിനി പോവണ്ടല്ലോലെ, നാളെ
ഇയ്യോ നാളെ പോവണ്ട അതുകൊണ്ട് നാളെ ഇനി പരിപാടികളൊക്കെ എന്തെലുക്കെ ഒള്ളതാണെലും പാട, നാളെ പിന്നെ കൊറേ തുണി അലക്കാൻ ഉണ്ട് നല്ല ഡ്രസ്സും അല്ലാത്ത ഡ്രസ്സു ഒ ക്കേ ആയിട്ട് ഇന്ന് അലക്കിയില്ല. ഇന്ന് വേറെ സലം വെരെയൊക്കെ പോവണവായിരുന്നേ.
ആഹ്, ആഹ്, ആഹ്.
ആ പിന്നെ നാളെ ഞങ് ഏഹ് ആമിയുടെ ഒരു കൂട്ടുകാരി കൊച്ചൊക്കെ വരുവേ, അതുകൊണ്ട് നാളെയിനി ഓരോരോ ഇതാ.
ആഹ്, ഹാ അത് കൊള്ളാം. എനിക്കും കൊറെ തുണിയൊ ക്കെ മടക്കാനൊക്കെ ഉണ്ട്. ഓഹ്, അവടെ കെടക്ക്ന്നേയൊള്ളൂ മടി പിടിച്ച് ഇവിടെ ഇരിക്കുവായിരുന്നു.
എന്തുവാ
തുണിയൊക്കെ കൊറെ മടക്കാനായിട്ടേ
ആഹ്, എനിക്കു ഉണ്ടായിരുന്നു ഞാന് അതൊക്കെ ഇന്ന് കുറച്ചൂസായി മടക്കണം മടക്കണംന്നോർത്ത് ഇങ്ങനെ ഇട്ടേക്കുവായിരുന്നു അതെല്ലാം എടുത്ത് മടക്കി ഇന്ന്പ്പ കുറച്ചു മുമ്പേ അടി ക്കി വെച്ചേയുള്ളൂ, അതിൽ എന്റെ ഒരു ഉടുപ്പൂ എടുത്ത് അഹ് ഒരു ഞാൻ ജീൻസിൻ്റെ കൂടെട്ന്ന ഒരുഷർടൂ എടുത്തിട്ടോണ്ട് ആഹ് കൊച്ച് നടക്കുവാ എന്തേയ്താ ചോയിച്ചിട്ട് തരുന്നില്ല നല്ല ഉടുപ്പായിരുന്നേ നല്ല ഡസ്സില്ലേ ഉം എന്ന ചെയ്യാന കുടുത്തക്കേട്
ഇന്നൊറങ്ങിയില്ലേ ഇന്നലെ നേരത്തെ കെടന്നൊറങ്ങിയല്ലോ
ആഹ് ഇന്നലെ ഒറങ്ങി ഇന്ന് വല്തായിട്ട് ചാട്ടോമ്മറിച്ചിലൊന്നും ഇല്ലായിരുന്നന്ന് തോന്നുന്നു അല്ലെങ്കി എപ്പഴേ ഓങ്ങണ്ടതാ ഇനിയിപ്പ എന്തേലും ഇച്ചിരി ചോറൂടെ കൊടുത്തിട്ട് കെടത്തി ഒറക്കാന്ന് ഓർത്തിരിക്കുവ ഉം ഉ ചോറ് കഴിപ്പ് സ്വന്തവായിട്ട് വാരികഴിപ്പ് പാടാ ടാസ്കാ ഒത്തിരി സമയെടു ഇവടെ ഒരു വാ ഇങ്ങോട്ട് ഞങ്ങള് വീട് മാറിയതിനന് ശേഷം അങ്കൻവാടി പോക്ക് കുറഞ്ഞായിരുന്നേ ഇപ്പൊ ഈ അങ്കൻവാടീ പോമ്പഴല്ലേ ഉച്ചയ്ക്ക് ഏ കഴിക്കാനായിട്ട് ആരേലൊക്കെ ആഹ് സ്വന്തവായിട്ട് ഇങ്ങനെ വാരി കഴിക്കത്തുള്ളൂ അപ്പൊ ക്കൊറച്ച് ദിവസ കഴിഞ്ഞപ്പോഴത്തേക്കും ങ് ഇവടെ വന്നതിന് ശേഷം ആഹ് കഴിപ്പ് കൊറഞ്ഞു അന്നേരം നമ്മക്ക് ഇവളെ സ്കൂളില് പ്രവേശനത്സവത്തിന്റെ അന്ന് ഇങ്ങനെ അവ്ടെ ആഹാര ഒണ്ടായിര്ന്നേ എന്റെ പൊ നേ അപ്പ എല്ലാ പിള്ളാർക്കും കൊടുത്തപ്പൊ ഇവക്ക് കൊടുത്ത് ഇവളാണെങ്കി എന്ത് ചെയ്താ വാരിക്കഴിക്ക ഭയങ്കര സ്ലോയ തൊ ട്ടപ്പറത്തിരിക്ക്ന്നെ നമ്മടെ കൂടുകാരന്റെ കൊച്ചൂണ്ടായിരുന്നു ഇവളാണെ ഉരുട്ടി ഉരുട്ടി ഇ അവള് കഴിക്കുവ അവള അപ്പ അങ്കമ്പാടി പോയി ശീലമായത് കഴിപ്പ് അതുകൊണ്ട് ഉച്ചക്കത്തെ പാടാ രാവിലെ ഞാൻ തന്നെ വാരി കൊടുക്കും എങ്ങനേലും നല്ലോണ്ണം വയറി നെറപ്പിച്ചാ വിടുന്നത് പിന്നെ പതിനൊന്ന് മണിക്ക് സ്നാങ്ക്സ് കൊണ്ടുപോണേ അപ്പൊ അതും കൊടുത്തു വിടും പിന്നെ ഉച്ചക്കത്തെ ശരിയാകത്തില്ല വൈിട്ടും രാവിലെ ഞാൻ നല്ലായിട്ട് കൊടുത്താ വിടുന്നേ ഇല്ലെങ്കി വരുമ്പ ടിച്ച് പോവത്തില്ലെ ഉം പെട്ടെന്ന് ഇച്ചിരി പച്ച പിടിച്ചിരിക്കുന്നെ പെട്ടെന്ന് മെലിഞ് പോക്പ ഭയര ഇല്ലേ
അതെ അതെ അതെ അതെ അല്ലെങ്കിൽ സ്കൂളിപ്പോക്ക് തെടങ്ങുമ്പഴാണ് പിള്ളേര് ക്ഷീണിക്കാനും തുടങ്ങും പിന്നെ എന്നും ജലദോഷവും പനിയും ഒക്കെയവും
ല്ല മിക്ക പിള്ളാർക്കും ജലദോഷം ഇതൊക്കെയായ ഇവക്ക് അങ്ങനെ
ആഹ്
ഇതുവരെ സ്കൂളി പോകണ്ട അങ്ങനെ ഇത് വന്നിട്ട് പോകേണ്ട വന്നില്ല അല്ലാണ്ട് ഞാൻ പറഞ്ഞില്ലെ ഒരുസം ബസ്സിൽ വെച്ച് മൂക്ക് കേറി പമ്പിക്കിട്ടിടിച്ച് അങ്ങനെ പോവാതിരുന്നതേ ഉള്ളൂ
ഹ ഹ
ഉം എനിക്ക് അതൊക്കെ ഓർക്കുമ്പോ പെടി പിള്ളേർക്ക് പനിയുണ്ടെങ്കി പെട്ടെന്ന് അടുത്തിരിക്കുമ്പോ പിടിക്കുവല്ലോ
എടി ഇപ്പ നമ്മൾ നമ്മുടെ കൊച്ചിനെ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യ ഇല്ല എല്ലാ പിള്ളേരുവേ ഇങ്ങനെ ഇപ്പൊ ഒന്നും മാറി ഒന്നും മാറി എല്ലായിടത്തും വരൂ വല്ലോ ഇനി മഴയൊക്കെ തുടങ്ങുമ്പ പിന്നെ പറയേണ്ട കാര്യമുണ്ട് ഏതു നേരവു ഇതൊക്കെ തന്നെ
അതെ അതെ അതെ
ആഹ് ചേട്ടയ്ക്ക് ജോലി ഉണ്ടായിര്ന്നൊ അതോ
ആഹ് ചേട്ടയിക്ക് ഇപ്പ തിരക്കാന്നേ നല്ല തിരക്കാവേണേ അപ്പൊ ഒരു ഇപ്പം ഇന്ന് നല്ല തന്നെ രണ്ട് മൂന്നെടുത്ത് വിളിച്ചേ എന്ന ചെയ്യാനാ ഓരോടുത്ത രണ്ട് മൂന്നാല് ദിവസയിട്ട് ഇല്ലായിരുന്നു വർക്ക് ഇല്ലായിരിക്കുവായിരുന്നു അപ്പൊ ഇപ്പൊ എന്നിട്ട് പിന്നെ പോയിട്ട് കുറച്ച് മുമ്പോ വന്നേ ഇനിയിപ്പൊ ഞായറാഴ്ച അതുകൊണ്ട് പോവവാന്ന് പറഞ്ഞേ ഉം അങ്ങനെ പറഞ്ഞിരിക്
ഇതപ്പ എത്രയോ ശമ്പളം ഡെയിലി
ഇവർക്ക് ഒരു രണ്ടഞ്ഞൂറൊക്കെ വീതം കിട്ടും
ആഹ് എന്നൊന്നു ഞങ്ങളിവിടെ കുളം കുത്താനായിട്ട് ഇങ്ങനെ വണ്ടി വിളിച്ചായിര്ന്നേ
കൊള്ളാലോടി നീ നമ്മുടെ കിട്ടിയവനുണ്ടായിട്ട് നീ
എടീ എടി ഞാനല്ലല്ലോ ഇവിടെ അച്ഛനൊക്കെയല്ലേ എനിക്കിപ്പം അവര് പറഞഴിഞ് ഇങ്ങനെ ചെയ്യുവന്നറിയുമ്പോഴല്ലേ നമ്മള് അറിയുന്നേ
ഓഹ് നീ പറയത്തില്ലായിരുന്നോ ഇതുപോലെ ഉണ്ടെന്നൊക്കെ
എടീ ത് പൊത്തിരിയായി ഇടയ്ക്കൊന്നു അല്ല
ഓക്കെ ഓ ക്കെ ഓക്കേ ആഹ്
ഉം തുള്ളാതെ അന്നിട്ട് ആദ്യം ആഹ് ഒരു വണ്ടി പറഞ്ഞു ചെറിയ വണ്ടി പിന്നെ ഏതോ വല്യ വണ്ടി അങ്ങനെ എന്തൊക്കെയോ ഒരു ഈ നമുക്ക് ഇതിനെപ്പറ്റി അറിയ
ആഹ് ആഹ് അതെ തേർട്ടി ഫൈവ് അങ്ങനെ വലിയ വണ്ടി ചെറിയ വണ്ടിയൊക്കെ ഉണ്ട്
ആഹ് എന്നിട്ട് അങ്ങനെ വന്ന രണ്ട രണ്ടര ദിവസത്തെ പണിയ ഉണ്ടായിരുന്നു വലിയൊരു കുളവ കണ്ടം മൊത്തം ഇപ്പ കുളവ ആ
ആഹ് ആഹ് ആഹ്
എന്നിട്ടാ കണ്ടം കുളം കുത്തീട്ട് ആ മണ്ണെടുത്ത് കരയിലിട്ടിട്ട് അവടെ മറ്റേ ഏലൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ചെയ്യുവായിരുന്നു
ഓഹോ ആ ഇനിയും അവർക്ക് വല്ല ഉണ്ട നീ പറഞ്ഞാൽ മതി നമു
ആഹ് ആഹ് ഇത് സ്വന്താണോ അല്ലല്ലോ നമ്മള് വാടകക്കല്ലേ
പറഞ്ഞാ മതി എടീ നമുക്ക് അറിയാവുന്നരാണ വല്യ റേറ്റ് ആകത്തില്ലോ അറിയാ തൊറ ആവ്മ്പഴല്ലേ നമ്മള് ഇത കൂട്തല് മേടിക്കാന് ഇതൊക്ക പോത്തുള്ളൂ
ഓക്കെ ഓക്കെ ഓക്കെ എത്ര ഓർത്ത്ല്ലടാ ഇല്ലങ്കി ഒറപ്പായ്ട്ടും വിളിച്ചെനെ ഒന്നാത്ത കാര്യം നമ്മള് ഇങ്ങൻത്ത കാര്യങ്ങൾലൊന്നും എടപെടാറില്ലല്ലോ ഇപ്പം എന്തങ്കിലുംപ്പ ഇപ്പതെ നമ്മളെ ജസ്റ്റ് വീട് വെക്കാം പോവുന്നു പക്ഷെ നമ്മള് അഭിപ്രായം ഉണ്ടെ ലിന്നാർക്ക കോൺട്രക്ട് കൊട്ക്ക്ന്നെ അല്ലെ ഇന്നാരെ കൊണ്ട പണിയ്പ്പിക്കുന്നെനൊന്നും നമ്മക്ക് സജഷ് നില്ലല്ലോ വീട്ന്റ പ്ലാൻനെ പറ്റി പറയാം പക്ഷെ പണിക്കാരെ ആര് വിളി ക്കുംന്നൊള്ളതില് നമക്ക് ഒപ്പീനിയൻ പറയാൻ ഇല്ല നമ്മളെന്നാന്ന് പറയും ആഹ് അതുപോലിത് ഓർത്ത്
യെ അങ്ങന ഉണ്ടങ്കിലേ പറഞ്ഞാ മതി ഉം ചേട്ടായി വരാറായില്ലേ
എട്ടര ആവുടി എട്ടല്ലേ അയ്ള്ളൂ
ആഹ് ആഹ് ത്
ആഹ് എട്ടര ഒമ്പത് പല സമയവാ ചെല ദിവസാണെങ്കി ഇവര് എന്തെങ്കിലൊക്ക കാണും വല്ല പിള്ളാറ പെറന്നാൾന്റെയോ കെർതാമസത്തിന്റയോ കല്യാത്തിന്റെക്ക ചെലവും കാണും അന്നക്കെ ഒമ്പതര പത്ത് പതിനൊന്നു ആവും
ആണോ
ഉം താമസിക്കും ഉം അല്ലാത്തൊസം
ആഹ് പറഞ്ഞോ
അല്ല അല്ലാത്തോസൊക്കെ എട്ടെകാലക്കെ ആമ്പോ വെരും എട്ടര എട്ടെകാല്
ഓഹ് ഹൊ ഹൊ ഓഹ് അങ്ങനല്ലേ
ഏഹ് ഏഹ്
ആഹ് ഹാ ഹാ ഹാ പിന്നെ ത് എന്തോ പറയാവന്നല്ലോ ആ ചേട്ടായി വന്നട്ട് നീ കഴിക്കത്തൊള്ളാരിക്കുവല്ലേ
ആഹ് അതേ ഉള്ളു അതേ ഉള്ളു ഇപ്പ കുഞ്ഞും കൊട് കയ്ച്ച് കെടന്നില്ലേനിപ്പം നാല് ചക്കേം കിട്ടി അതും വേവിച്ച് ആഹ് ഇന്നുണ്ടാർന്ന് നേർത്തെ തീർന്ന് വന്ന് മൂന്ന് മണിയെക്കെ ആയപ്പം വന്ന് ഇനി നാളെ ഇല്ലെന്ന് പറയ്ന്നെട്ട്
ആണോ ഹാഹ് ഹാഹ്
എന്ത് പെട്ടന്നാല്ലേ ഓരോ ദെവസോം കടന്നു പോക്ന്നത്
അതെ അതെ അതെ ഞാനും ഓർക്കുവാര്ന്നു കുഞ്ഞ്ന്റ ഒന്നാം പെറന്നാളാകാറായ് രണ്ട് മാസെ ഉള്ളൂ പക്ഷെ ഇന്നലെ എന്തോ പ്രഗ്നന്റായി ഈ മിനിയാന്ന് കൊച്ചോണ്ടായ് അങ്ങന പെട്ടന്ന് പെട്ട പെട്ടന്ന് സമയം കയ്ഞ്ഞ പോലെ ഇപ്പതീ ഒന്നാം പെറന്നാള് ഹാഹ് അത് ഞാനും ഏട്ടായ് കുടി ഇന്നലെ ഇരുന്നോണ്ട് ഇപ്പ ഇവൾടെ പെറന്നാൾ കഴിക്കുന്ന കാര്യവും ആരെക്ക വിളിക്കുന്ന കാര്യോക്ക്ങ്ങനെ ചർച്ച ചെയ്യുവാണെ
ആഹാ
ഞങ്ങള് ആഹ് ഏട്ടയാണെങ്കി ഇച്ചിരി എന്നാ പറേന്ന ഒരു ഇൻട്രോ വേർട്ടാ അപ്പ ഇച്ചിരി പമ്മിയ ടൈപ്പാണേ ഉയ്യോ ഇത്രേം പേരെ വിളിക്കണോ വിളിക്കണോന്ന് ചോയ്ച്ചോണ്ടിരി ക്കുവ ഞാം പറഞ്ഞു ഏ ഏട്ടായി പൈസ മൊടക്കിയാമതി ഞാ ഫുൾ പ്ലാൻ ചെയ്തോളാന്നെക്കെ ഞാ പറഞ്ഞിട്ടുണ്ട്
ആഹ് കെ ഒന്നാം പെറന്നാളല്ലേ അപ്പ നമ്മളത്യാവശ്യം എല്ലാവരേം വിളി ക്കുവല്ലോ ഫ്രണ്ട്സിനേം റിലേറ്റീവ്സിനെ നമ്മ്ട അട്ത്തൊള്ള ഇവ്ട വെച്ചല്ലേ ചേട്ടാടെ വീട്ടി വെച്ച് ചല്ലേ നടത്ത്ന്നെ
ആഹ് അതെ ഇവ്ട വെച്ച ഇവട വെച്ച അമ്മ പറഞ്ഞ് അവ്ട വാ
അയൽവക്കം കാരെക്ക വിളിക്കുവോ അറിയോ
ആഹ് കൊറെ പേരെ ലിസ്റ്റ് ഇട്ടിട്ടൊണ്ട് എന്നാലും അവട എന്റ വീടിന്റ അവ്ടങ്ങന ഒത്തിരി പേരില്ലടി അതെക്ക അട്ത്തൊള്ളവരൊക്ക നമ്മട ബന്ധുക്കാരാണേ പിന്നെ കൊറച്ച് ഫ്രണ്ട്സ് പിന്നെ ഒള്ളത് മൊത്തം ഇവ്ടെയാ നമ്മൾ കുഞ്ഞിന്റെ പേരിടൽ ചടങ്ങിന് വിളിച്ചാ അത്രയും അതി കൂടുതലും ആളുണ്ട് ഇന്ന് തന്നെ നൂറ്റമ്പത് പേരുടെ പരിപാടിയായിരുന്നു
ആഹ് ഹാഹ് ആഹ്
കൂടും ഉം ഉം
നല്ല സെറ്റപ്പ് ആയിട്ട് ആഘോഷിക്ക് ഫസ്റ്റ് ബർത്ത് ഡേ അല്ലേ ഞാനും അവളുടെ അതെ അത് നല്ല രീതിക്ക് തന്നെ ആഘോഷിച്ചന്ന് നല്ല സെറ്റപ്പായിരുന്നു അത് പിന്നെ നമുക്ക് സംഘം അങ്ങനെയൊക്കെണ്ടെങ്കി അവരെയൊക്കെ വിളിക്കാ ഒഴിവാക്കാൻ പറ്റത്തില്ലല്ലോ
ആഹ് ഇവിടെ അമ്മയ്ക്കുണ്ട് ഇവിടത്തെ അമ്മയ്ക്കുണ്ട് നമ്മടെ വീട്ടിലെ അമ്മയ്ക്ക് അങ്ങനെ സംഘവും ഒന്നുല്ല
ആഹ് ഇവിടെ എനിക്ക് സംഘംണ്ട് എന്റെ അമ്മയ്ക്കുണ്ട്
ആഹ് ആഹാ അന്നേര ഈ പറഞ്ഞ പോലെ എന്നാലും ഉണ്ടടി ഇഷ്ടം പോലെ ആൾക്കാരെ നമക്ക് ഇവിടെ ഏട്ടായിക്കെ ആണെങ്കിൽ ഏട്ടായിടെ അച്ഛനാണെങ്കി നാലോ അഞ്ചോ പെങ്ങന്മാരൊക്കെയുണ്ട് അപ്പം അങ്ങനെ വിളിക്കുമ്പ തന്നെ ആ ഫാമിലി ആവുമ്പോ തന്നെ ഇഷ്ടം പോലെ ആളായില്ലേ
അതെ അതെ
ആഹ് ഇഷ്ടം പോലെ ആളുണ്ട് പിന്നെ പോയിട്ട് എനിക്ക് എന്റെ സൈഡിന്ന് നോക്കുമ്പഴ ആള് കുറവ് ആഹ്
നമ്മുടെ പൊതുവേ നമ്മള് നമുക്ക് കൂടുതല് നമുക്ക് കൂട്ടുകാരും നമുക്കടുത്ത ഇടപ്പെട്ടവരെന്നെള ഒഴിവാക്കാൻ പറ്റത്തില്ലോ അവരക്കെ
അതെ അതെ അതെ അതെ അതെ ഉം ആഹ്
എന്നാ ആ അമ്മ വിളിച്ചോ വീട്ടിൽന്ന്മ്മ വിളിച്ചോ
ആഹ് വിളിച്ചു വിളിച്ചു അതും വീട്ടിലോട്ട് ഞാൻ ആറ് മണി തൊട്ട് ഏഴ് മണി വരെയുള്ള ഒരു മണിക്കൂർ അച്ഛനെ അമ്മയും വിളിക്കാനിട്ട് എല്ലാ ദിവസവും കല്യാണം കഴിഞ്ഞ് അന്ന് തൊട്ട് ഇന്ന് വരെ
ആണോ ആഹ് ഞാൻ അങ്ങനെ അതേ ഇടയ്ക്ക് സമയമായിട്ട് അങ്ങനെ വിളിക്കാലോ പിന്നെ അമ്മ അമ്മയാണല്ലോ പണിക്ക് പോകുമ്പോഴ് ഉച്ചയ്ക്ക് കഴിക്കാൻ കയറുമ്പോഴും പിന്നെ അല്ലേ രാവിലെ ഒരു ഒമ്പതരത്പത്തൊക്കെകുമ്പോ വിളിക്കു ഞാ അങ്ങോട്ട് വിളി ചിലും ഇങ്ങോട്ട് വിളിക്കും അതില് ഞാൻ
അത് അതുപോലെ തന്നെ അവര് അതായത് ആറ മണി എങ്ങനെക്കെ ഒന്നി അവരെ ഇങ്ങോട്ട് വിളിക്കില്ല അതായത് ആ ഒരു സമയത്തില് അങ്ങോട്ടും ഇങ്ങോട്ടും ആരെലും വിളിച്ചിരിക്കും ന്നിട്ട് അച്ഛനാണെങ്കിൽ കറക്റ്റ് ആറ് മണിയുടെ ഒരു സമയാണേ
ആഹ്
കഴിഞ്ഞൊരു പത്ത് ഒരു പത്ത് സെക്കൻഡ് കഴിഞ്ഞ് അച്ഛൻ വിളിച്ചിട്ട് എന്താ എന്നെ വിളിക്കാഞീന്ന് ചോദിചോണ്ട് വിളിക്കുവേ അപ്പൊ ഞാൻ പറയും ഞാൻ ദേ വിളിക്കാൻ തുടങ്ങുവായിരുന്ന്ന്ന് പറയും അന്നേരം അച്ഛൻ പറയുന്നേക്കെ ഈ പെൺ മക്കളിഇല്ലാത്തവര്
ആഹ്
ആ രണ്ട് ആൺ പിള്ളേരൊക്ക ഉള്ള ഏതൊരു ചേട്ടന അവിടെ പറഞ്ഞന്ന് ഷോ എന്നാ പറഞ്ഞാലും ഒരു പെങ്കച്ചു വേണോല്ല എന്നൊക്കെ പറയുന്നു എന്ന് ഞാൻ അച്ഛൻ ഈ ഒരു സമയത്ത് വിളി ക്കുന്ന കാണുമ്പഴേ
ആഹ് അത് തന്നെ അത് അല്ലേലും ഒരു പ്രത്യേക ഇതല്ലേ അമ്മ ആണേലും ഇട ഈ പരാതി പറയുന്ന സയ ചില സമയം നമ്മൾ മറന്നു എന്തെങ്കും കാര്ത്തിൽ വിട്ടുവാണെങ്കിൽ് അവര് വിളിച്ചായിരുന്നു ഇവരോട് ജിന്നെ വിളിച്ചു നമുക്ക ആരും ഇല്ലത്ത കൊണ്ടായിരിക്ക അങ്ങനത്തെ ഒരു സംസാരം സംസാരം ഇരിക്ക എടക് ഞാൻ എന്തേലും ഞാൻ അങ്നെ നിർബന്ധമായിട്ട ഒരു വിളയില്ല വിളിക്കും ചില ദിവസങ്ങളിൽ അങ്ങനെ വിളി വിക്കാറില്ല നളമായിട്ട ഇങ്ങോട്ടല്ലേ വരുന്നത് നമ്മൾ ഒരുമിച്ചായോണ്ടായിരിക്കുവേ ഉം ആഹ് എന്നാ ശരിയടാ ഞാൻ പിന്നെ വിളിക്കാം
ആഹ് ആഹ് ശരിയടിങ്കി ആഹ്